ആ എന്തെക്ക്ണ്ട് വിശ് നല്ല വിശേഷ അവിടെയൊ
സുഖായിട്ട് പോന്ന്‌ എ പണിയക്കെ കഴിഞ്ഞാ
ഇല്ലയ് പണികളൊക്കെ തൊട്ങ്ങണല്ലേള്ളൂ ആ പണികളൊക്കെ ആ നേരം വെൾ തൊടങ്ങി എന്ന ന്ന് ട്ത തെന്നെ ട്ത തന്നെ ഇട്ത്തോണ്ടിരിക്കല്ലേ ഉം ഹും ഹും ഹത്ങ്ങനാവർത്തി കണ്ട
ആഹ്
ന്നട്ട് ചായ ട്ട് കടിയൊക്കായോ
ഇല്ലയ് തൊടങ്ങ്ണൊള്ളൂ ഇന്ന് പത്തിരി ഉണ്ടാക്കാന്നു വെച്ചു അവിടെന്താ ഓ
പുട്ടും കടല വെള്ളത്തിലിട്ട് ഇര്ന്നു ആ കടല വെള്ള ത്തിലിട്ടായിര്ന്നു ഉം പ്പം മദ്രസ് സ്കൂളില്ലാ വെക്കേഷന് ആയതോണ്ട് പിന്നെ കൊറച്ച് വൈകിയാലും കൊഴ
ആ ആ
അങ്ങനെ പിന്നെ മഴ പെയ്താരുന്നോ ആണ്ട്
ആ ഇന്നലെ നല്ല മഴ പെയ്ത്ണ്
രാത്രിലോ
ത്രി അല്ല വൈകുന്നേരം
ആ ഇവടിം അങ്ങനെന്നാ നാലുമണിക്ക് അങ്ങോട്ട് പെയ്തിട്ട് പത്ത് മിനിറ്റ് ഒള്ളൂ നല്ല കാറ്റും.
റ്റുണ്ടായിരുന്നു
ആ ഇവിടെം കാറ്റും ഇങ്ങനെ ആലിപ്പഴൊക്കെ വീണു ആഹ് ആദ്യായിട്ടാണ് ഞാൻ കാണ് ഞാൻ കാണ്ന്നത് ആദ്യായിട്ടാ ആ അതാ പറയണേ മക്കളറിണേ ഞങ്ങക്ക് ഭാഗ്യണ്ട് ഞങ്ങള് കണ്ടല്ലോ
അതൊരു കല്ല് മാതിരിയാ
കല്ല് നമ്മള് ഐസ് ഉരുണ്ടൊരു കല്ല് ണ്ടിട്ട് മ്മ് നമ്മള് ട്ടില്ലേ കൊട്ടിന്റെ വല്പ്പത്തിലാട്ടോ ഇവടെ വീണേ വലുതൊക്കെണ്ടാവുംത്രേ വലുതും ചെറുതും അയിന്റെ ചെറുതൊക്കെണ്ടാവുന്ന്
ണ്ടവോ
ഇതാവുമ്പോ വേദനണ്ടാവും വല്ല്യ കട്ടയാവുമ്പോ ഐസല്ലേ മൊകളി ന്ന് വീഴല്ലേ നമ്മള് ഫ്രീ ഐസന്നെ ഐസ് തിന്ന്ണ പോലെ ഐസ് ക അത് കഴ് ച്ചാലു ഐസക്കട്ട നമ്മള് വയേലിട്ടല് എങ്ങനെ അതുപോലെ എന്താ ഈ സൗണ്ട്ന്ന് ഞ ട്ട്ട്ടെ വന്നോക്കിയതാ പെട പെട പെടാന്ന് സൗണ്ട് കേൾക്ക്‌ണ്‌ണ്ട് ഒരു പിടുത്തം കിട്ട്ണ്‌ ആരാ കല് എറിയുന്നത് അങ്ങനെയൊക്കെ തോന്ന്ണേ അപ്പോ ഞാനോർത്ത് പ്ലാവിന്റൊക്കെ ഈ കമ്പ് ഒണങ്ങിയിരിക്ക്‌ണ ചെറിയ ചുള്ളിക്കമ്പ്ണ്ടല്ലോ
ആ ആ
ഇല്ല്യാണോന്നോർത്തേ അപ്പൊ വന്നോക്കുമ്പോ അത് കാണ്‌ സിറ്റോട്ടില്ക്ക്‌ങ്ങനെ തെ ക്കണണ്ട് തൊറന്നപ്പോ ഏഹ് ഡോറ് തൊറന്നപ്പോ സിറ്റൗട്ട്ന്ന് ഇങ്ങനെ ഓരോ പഴ് ഇങ്ങനെ മണി മണി ങ്ങനെ ഇതെന്താ സാധനം അയിലാണെ ആലിപ്പഴം പറന്ന്കെട് ട്ടിയതല്ലേ ഉള്ളൂ നമ്മള് കാണ അപ്പോൾ എനിക്ക് മനസ്സിലായി ആലിപ്പഴാവൂന്ന് ഇങ്ങനെ ആണെന്ന് പറയണ് പറയണ കേട്ടിട്ടുണ്ടല്ലോ
ആഹ് ആഹ്
അയില് മക്കളൊക്കെ വിളിച്ച് അവരൊക്കെ വന്ന് പാത്രത്തിലാ കയ്യിലൊക്കെ പിടിച്ച് സ്റ്റാറ്റസ് ഒക്കെ ച് നല്ല രസാ കാണാൻ, ആ ഒരു പത്ത് മിനിറ്റ് ട്ടുപോലും ഉണ്ടായിട്ടില്ല അപ്പേക്കും നിന്നു അല്ല മ് ഉം അത് ട്ട് അനുഭവന്നറിയാ
ആ ആഹ്
ഉം
ഇടിയിണ്ടായിനയാ
ആ ഇടി ഉണ്ടായിരുന്നു അയിൻ്റെ കൂടെ ചെറുതായിട്ട് നൽ നല്ല ഇടിയൊന്നൂല്ല ഇപ്പ വേഗം മ് ഇടിമിന്നലും ഇതാണല്ലോ മുന്നില്
ആഹ് അതന്നെ പേടിയാണ് മഴ തൊടങ്ങീട്ടുള്ളു അപ്പൊ തന്നെ മരണ
ആഹ് അതെ നാല് കുട് കുട്ട്യേള് മരിച്ചത് പറയുന്ന കേക്കണ് പിന്നെ വേറെന്താ? ഇല്ലേ ഇതാ ഇണ്ടാക്കുന്നു
അതോ പുട്ടുപൊടി വാങ്ങിട്ടാ?
ആഹ് പു പുട്ട് ഞാൻ പൊടിപ്പിക്കും അരിപ്പൊടി അരി എടുക്കും ആ അതിനായിട്ട് പൊടിപ്പിക്കും നമ്മളീ കടേന്ന് കിട്ടണ അരിപ്പൊടി ഇണ്ടല്ലോ ആ പുട്ടിന്റെ പൊടില്ലേ കടേന്ന് കിട്ടണ അതന്നെ സെയിം അതെന്താ അത് ആ ആ അതെ അജ്മിന്റെ
പിന്നെ തരി തരിയിട്ടെന്നെ കിട്ടൂം
ചാക്കരി കൊണ്ടാണത് ആ ചാക്കരി പുട്ടാണതെ ആ ഞാനതൊരു വർഷത്തിനൊക്കെ അങ്ങട്ട് പൊടിപ്പിച്ച് വെക്കാറാണ് എനിക്ക് ഞാൻ ഒരാറ് കിലോക്കെ ഞാൻ പൊട് അഞ്ച് കിലോ ഒക്കെ അഞ്ച് കിലോ മിനിമം വേണം മില്ല് കൊണ്ടോണെങ്കി അഞ്ച് ഞ്ചിലോ പൊടിപ്പിച്ചാല് ഓ അതൊരു വർഷത്തേക് ത്തിനൊക്കെണ്ടാവും പിന്നെ അംഗങ്ങളും കൊറോ ച വെറും ചാക്കിരി മാത്രം വെള്ളത്തിൽ ഇടുക അഞ്ച് കിലോ വേണംട്ടോ വറത്ത് തരുണം ന്ന് ണ്ടെങ്കി മിനിമം അഞ്ച് ചെലുവേം വേണം അത് വെള്ളത്തി ഒന്നുമാവില്ല എത്ര വർഷം വെച് ന്നാലോ ഒന്നും ആവു ഇല്ല അപ്പൊ എന്നിട്ട് അത് വെള്ളത്തിലിട ഒരു മൂന്ന് മണിക്കൂർ ഒക്കെ വെള്ളത്തിലിട്ടാ മതി അട്ടോ അത് അപ്പം തന്നെ വാർത്ത് വാർക്കുക മൂന്ന് മണിക്കൂറാവകുമ്പോൾ വാർത്തിട്ട് ട്ട് വെള്ളമൊക്കെ കളഞ്ഞി തന്നെ മില്ല കൊണ്ട കൊടുക്ക എന്നിട്ട് പുട്ടിനു പൊടിപ്പിക്ക ക്കാനാണ് വർ എന്ന് പറയാം അപ്പൊ അവര് പൊടി ചോർ പത്ത തരും ന ഒരു കിലോക്ക് ന ഇരുപത്തഞ്ച് രൂപയ തോന്നുന്നു അങ്ങനെ ആഹ ആ നൂറ്റി ഇരുപത്തഞ്ചല്ലോ എത്ര കൊടുക്കണോ ആ അവ അങ്ങനെ നൂറ്റിരുപത്തഞ്ച് നൂറ്റമ്പത് രൂപ കൊണ്ടണ്ട് ആറ് കിലൊക്കെ പൊടിപിച്ചാല് അതാണ് പൊടിപ്പിച്ച് വച്ച ച്ചാല് ഒരു കൊല്ലം വ അതെ ഒരു കൊല്ലത്തിന് മേല ഉണ്ടാവും എനിക്ക് ഉം അത് ദി റാഹത്ത് ഇത്താണ് അവിടെ കൊണ്ട നമ്മള അടുക്കളേല ഉണ്ടവുമ്പോ മറ്റേ നമ്മള ഇങ്ങനെ പേ ക്കറ്റ് വാങ്ങിയ ഒരു കാ കിലോണ്ടേ പാക്കറ്റ് വാങ്ങിയ രണ്ടുസം അവര് എടുക്കുമ്പോ- അത് തീരും ഇതങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ഒണ്ടേൽ നല്ലതാമ്മള കടയിൽന്ന് വാങ്ങണ പൊ അതാർക്കും അറിയില്ല ഈ ഈ നമ്മൾ ഈ അജ്മി പൊടിയൊക്ക അത് തന്നെയാണ് ഈ വരുന്ന അതൊ റേഷ നരിയൊക്കെ ആവുമ്പോൾ നമുക്ക് റേഷൻ വാങ്ങാറ-
ആഹ എന്തേ
ആ അതാകുമ്പോ നമുക്കരിക്കും പൈസ
ആഹ വരുന്നില്ല ഈ പൊടിക്കണ കൂലി മാത്രം മതിയല്ലോ പിന്നെ പുട്ട് നമ്മുക്ക് എളുപ്പല്ലേ ഒരു
ആ പിന്നെ രാവിലെ ഉം രാവിലെ എനീക്കുമ്പോ നമുക്ക് അല്ലേലും എന്താ ഇപ്പോ കടി എന്നാലോയ്ക്കുമ്പോ പുട്ടുണ്ട് എന്നലെങ്കിലും പഴം വാങ്ങിയാലും അട ആയില്ലേ അങ്ങനെ അപ്പൊ സുഖമാണ് അത് ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ കടയിൽന്ന് വാങ്ങണ
ഏ അത്ര വെള്ളമൊക്കെ പാരനേക്കും
ആ അതെ അതന്നെ സെയിം ആ അതേ പോലെ
എന്താപ്പ അഞ്ഞൂറൊന്നും
ഏ ഇണ്ടാവില്ലേ ഇനി ഈ പ്രാവശ്യം ഇങ്ങനെ ഒന്ന്ചെയ്ത് നോക്കോണ്ടിംനല്ലതാ പിന്നെ ഇണ്ടാവും എല്ലായിടത്തും ഇണ്ടാവും അത് അറിയാഞ്ഞിട്ടാണ് ഉം ചോയിച്ചു നോക്കോണ്ടിം ഇല്ലേൽ മില്ലിലൊന്നു അന്വഷിക്ക്
ആഹ
അങ്ങനെ അതന്നെ നമ്മള് അതിശ്യപ്പെടും നമ്മൾ ഈ കട വാങ്ങണ പൊടി തന്നെയാണ് മ് വരാ പിന്നെ നമ്മുക്ക് പിന്നെ ഈ പാക്കറ്റ് വാങ്ങാൻ തോന്നൂല
ആഹ് ഹാ
ചെയ്തിട്ട്
ആ ആ
ഞാന് വീട്ടില് എന്റെ കാർഡ് വലുതാണ് പ്പോ നീല കാർഡാ പ്പു ഇതിൽ അരി കൂടുതൽ കിട്ടും അപ്പം ഞാൻ അവിടുന്ന് വാങ്ങും കൊണ്ടുവരും അരി
അപ്പൊ ആകുമ്പോ അരിക്ക് പൈസ വേണ്ട
ആഹ് പൈസ വേണ്ട നമ്മളീ പൊടി പ്പിക്കണ പൈസ കൊടുത്ത അത്താ മതി ഉ അ നീ മി ല്ലില് പിന്നെ അവര് വന്നു കൊ ണ്ടോവും ചെയ്യും ഇബടെ കൊണ്ടോ അറീ ആളാണ് അപ്പൊ എന്നോടറിംഉ ആ നീ വെള്ളത്തിലിട്ടിട്ട് വിളിക്ക് വാർത്ത് വെച്ചിട്ട് വിളിക്ക് അറീം അയാള് വന്ന് കൊണ്ടുപോകും അതിൻന്റെ വീട് കുറച്ചപ്പുറത്താണ് അപ്പൊ ചോറിണാനൊക്കെ വരുമ്പോ കൊണ്ടോകും ങ്ങക്ക് അടുത്ത് മില്ലൊക്കെ ഉണ്ടോ
ആഹ കൊറച്ചാങ്ങ്പോവാണ്ട്
ഉം മുളകുപൊടി ഇതൊക്കെ എങ്ങനെ പൊടി പ്പിക്കും ഉ
അത് നമ്മൾ നോമ്പിന്റെ മുന്നാണ് പൊടിപ്പിച്ച
ആ ആ ഞാന് അപ്പൊ കുറച്ചും നോമ്പിന് പഠിപ്പിച്ചട്ടില്ലായിരുന്നില്ല ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ പൊടിക്ക നിന്നില്ലട്ട ഇപ്പ ഞാൻ മുോള വാങ്ങി ചെയ്ത് മഴ പെയ്തയും ചെയ്തു ഇനിപ്പ ഇനി അതെന്താ ത്യന്ന് വിചായത്ക്ക
നിനക്ക് ക്കെ കൊറച്ച് വെയില് വേണോ
ആഹ പിന്നെ അപ്പൊ എന്തപ്പ ചെയ്യാന്ന് കാശ്മീരി വാങ്ങി ഇട്ടോളൂ മറ്റേത് വാങ്ങ വേണം
ഇനിയിപ്പോന്ന് കെഴുകാതെ ഇട്ടാല് ഒരു ഒരു മനസ്സിക്ക് ഒരു ഇതുണ്ടാവില്ല. ങ്
എന്റെ മകൾക്കൂടി കഴിഞ്ഞിട്ട്
പക്ഷേ ഇനി മഴയോട് മഴ തന്നെ ആകുവല്ലോ. ഇനിയിപ്പോ ഒരു ചോരലുണ്ടാവില്ല കൂടുകാന്നല്ലാതെ.
അവൾ എന്തെന്ന് നോക്കട്ടെ. കിട്ടുവാണെങ്കിൽ എഴുതി. ഇന്നലേം മിനിഞ്ഞാന്ന് ഒരു വെയിൽ കിട്ടി. അപ്പൊ ഞാൻ സാദാമുളക് വാങ്ങില്ല. കാശ്മീരിയെ വാങ്ങിട്ടുള്ളൂ. അതു കൂടെ വാങ്ങട്ടെരിച്ചാ അപ്പ അത് ഇടാനും പറ്റില്ല.
ആാാ ഇതങ്ങ്
പത്തിരി പണി എളുപ്പ? പത്തിരി ഉണ്ടാക്കിയോ?
എളുപ്പല്ലാന്ന് ഇപ്പോ അപുമോനെ കൊണ്ടാക്കുന്ന ദിവസല്ലേ അല്ലെങ്കിൽ മദ്രസ ഇതെന്നാ ഉമ്മ
ആാാ ലെയ്സ് ഏതാ? ആാാ പിന്നെ. എനിക്ക് പ്രത്യേകിച്ച് എല്ലാ പണിയെടുക്കും തിരുവാണിയൻസ് എനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ
ഒച്ച ഉണ്ടാക്കാതെ
ആാാ അതന്നെ. കരല്ലേ തരാം. രാത്രി എന്ന ചേച്ചി രാവിലെ? ദോശക്ക് ആവുമ്പോ നമുക്ക് ഇഡ്. ആാാ നിങ്ങളോ?
നമ്മൾ സാധാദോശ
വെറും അരി മാത്രം. ആ. ആാാ ആ ചീയപ്പം. ചീയപ്പം നീർദോശ. ചീയപ്പോന്നു പറയും ആഹ പിന്നെ അതൊരു വട്ടം എന്താലും മക്കൾക്കിഷ്ട ടല്ല. എനക്ക് ഇഷ്ടാ ചെറുത് വന് ഇഷ്ടല്ല. അത് കാണുമ്പോഴേക്ക് മൊഖം ചുളിക്കും. അപ്പോ പിന്നെ ലാ അതല്ല ഉണ്ടാക്കാറില്ല. എല്ലാരും അധികം അതാ ഉണ്ടാക്ക
ങ്ങനെ പൊതുവേ ഉഴുന്നോണ്ടുള്ളതൊന്നുല്ല.
ഇല്ലല്ലേ ആ അത് പിന്നെ അപ്പ തുണ്ട് രാത്രി അരച്ചുവെക്കണ്ട രാവിലെയാണ് മിക്സില് അരച്ചാ മതി സുഖാണോ
രാത്രിയരച്ചുക്കാണെങ്കിൽ സുഖാണ്
ഞങ്ങള് അവൻ വന്നിട്ട് കളിയാ കളിയാക്കോട്ങ്ങ അതെ പ തിനിം മക്കളൊന്ന് അറിഞ്ഞാൻ ണ് ഉം അവർക്ക് ഇഷ് ത്തല്ല എന്നിട്ട് പത്തിരിക്ക് എന്താ കറി ഏഹ് വെള്ളക്കടലയോ മറ്റേ കടലയോ ചൊമപ്പ് ആഹ് അങ്ങനെ നീ കറി വെക്കല്
ഞാന് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളകുപൊടി പിന്നെ വല്ലിയുള്ളിയും തക്കാളി തേങ്ങ അർക്കാര ചെയ്യല് ആ കുക്കറില് ആ
എന്നിട്ട് പിന്നെ തേങ്ങാരക്ക്
തെങ്ങാരക്കും എന്ന പിന്നെ ഉണ്ടായിരിക്കും ഇന്ന് ആ ചൂടാറിട്ട് തേങ്ങ വറുത്തെറുക്കും അപ്പൊ ഒരു ടേസ്റ്റ് ഉണ്ടാവും
അങ്ങനെ ചെയ്യൂലെ അ പ്പൊ ഇത് ഈ പച്ച ചൊവ്വ വരൂലോ ഒന്നിച്ച് ആണ്ട് കുക്കറില് ഉം ഇടാ ചെയ് ആ
ഇങ്ങള്
ഞാന് ആ ഞാൻ അ അങ്ങനെയല്ല ഞാനാദ്യം മസാലയൊന്ന് വാ ട്ടും ഞാനിങ്ങനെയും വെയ്ക്കാറ് വീട്ടിൽ ഇങ്ങനെ വയ്ക്ക ഏ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് പിന്നെ മിക്സിൽ അടിച്ചിട്ട് ഉള്ളിയും ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് കുക്കറില് എണ്ണയി ഒന്ന് തക്കാളിയൊക്കെ അരക്കും എന്നിട്ട് പിന്നെ ആ ആ എണ്ണ അത് എങ്ങനെ ഒന്ന് വർ ഇങ്ങനെ കോരിയിട്ട് കോരിയല്ലാ മൂപ്പിച്ചിട്ട് പിന്നെ ത എ കടലയിട്ടെങ്ങാണ്ട് വിസിലടിപ്പിക്കും അങ്ങനെ ചെയ്യാലെ അപ്പൊ ഇന്നലെ രാത്രി പറഞ്ഞേക്കണ് തേങ്ങ തേങ്ങ അരക്കണോ തേങ്ങ അര കണ്ടേ ചോയിച്ചു എണീക്കുമ്പോ മക്കള് എണീക്കുമ്പോ വൈകുവെ അപ്പൊ പറഞ്ഞ് അപ്പൊ കൺഫ്യൂഷൻ അവർക്ക് ആ തേങ്ങ അരക്കണ്ടേ വേ
ആ
അപ്പ പിന്നെ ഇതേപ റ്റുള്ളൂ കുറച്ചൊരു ഗ്രേവി വേണ്ടേ ഉം തേങ്ങരക്കാണെ നീ പറഞ്ഞ പോലെ വെക്കാം
ആഹ്
എന്നാലേ ഞാൻ ചായെം കടീം ഉണ്ടാക്ക പിന്നെ വി ക്കാട്ടൊ